ഹലോ
ആഹ് കേക്കാവോ എന്നാ എടുക്കുവര്ന്ന്
ഞാന് ഉച്ചക്കത്തെ കഴിപ്പൊക്കെ കഴിഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
ആഹ് ആഹ് ആഹ്
മ് ഒരാള് ഒറങ്ങുന്നു ഒരാള് ടി വി കണ്ടൊണ്ടിരിക്കുന്നു ഇനി രണ്ടു ദിവസം കൂടെക്കെ അല്ലേ കാണാൻ പറ്റത്തുള്ളൂ സ്കൂളിൽ പോക്കല്ലേ ഉം അതാണ് ഉം മഴ പെയ്തു എന്റെ തുണിയെല്ലാം നനഞ്ഞു
സയനോ
ഏഹ് കുഞ്ഞുങ്ങള് തുണി ഒരുമാതിരി ഒണക്കയതായിരുന്നു ഞാനല്ലാം കൂടെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാകട്ടെന്ന് പറഞ്ഞു എടുത്ത് വെളിയിൽ അവുത്തെ ലെയെല്ലാം എടു അയല്ല്ലെട്ത്താ എല്ലാം മഴ നനഞ്ഞു പോയി ഇനി ഒന്നുടെ എടുത്തി അഹ് പെട്ടെന്നായിരുന്നേ ഏ എല്ല അപ്പൊ എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന അ യ ലെ അത് കാരണം അതെല്ലാം നനഞ്ഞ് ആഹ് പെട്ടെന്ന് ഓ ആഹ് അതെയതെ ആഹ് ഓർത്തില്ല അങ്ങനെ പെയ്യു ന്ന് ഒന്ന് തെളിഞ്ഞപ്പോഴത്തേക്ക് എടുത്തിട്ടതാ ന്ന് മഴ നനഞ്ഞു കഴിഞ്ഞ് പിന്നെടുക്കാസത്യം
അയ്യോ മുക്കാലും ഒണങ്ങിയതായിരുന്നല്ലേ
ആഹ് മുക്കാലും ഉണങ്ങിയായിരുന്നു ചെറിയൊരു തണു ട്ടോ ഉള്ളായിരുന്നു ബനിയന്റെ തുണികളെക്കെ ആകുമ്പോന്ന് തണുപ്പ്‌ കഴിഞ്ഞാൽ ച്ച് ചിലപ്പം ഒരു മണം മടക്കി വെക്കാൻ പറ്റത്തില്ല ആഹ് അയിന്ടുത്ത് വെച്ചത
ആഹ് മഴക്കാറുണ്ടായിരുന്നു നല്ലായിട്ട് ഇപ്പ ഇവിടെ ര് നല്ലൊരു മഴ പെയ്തു തോർന്ന് നല്ല മഴയായിരുന്നു മൊത്തം വെള്ളവായി എല്ലായിടത്തും പിന്നെ ഇപ്പം തോർന്നിട്ട് ഇപ്പൊ ദേ തെളിഞ്ഞ തെളി വെയിലു ആയിട്ടുണ്ട് ഇപ്പം
വെയില ഈ വെയിലത്ത് വിഷ വല്ലാത്ത ചൂടല്ലേ ഈ വെയിലിന് ഇങ്ങനെ അങ്ങോട്ട് മഴ പെയ്തിട്ടുള്ള തേന് ഉം പക്ഷെ ആഹ് ചൂടായിക്കിട്ടും പക്ഷെ എന്തത്തിലേങ്കില് ഇല്ല ന്നേ എല്ലായിടത്തും നനഞ്ഞു കടക
ആഹ് അതെ ആഹ് നനഞ്ഞു കിടന്നാ ഒരു മണം കൂടെ വരും ചൂട് കി വെയില് അടിച്ചില്ലെങ്കില് ആഹ്
സത്യം ഒള്ളതല്ലേ ട്രയറി ഇട്ടിട്ട ഇട്ടാലും നിക്കറൊക്കെ കണ ഒരു വാടാ
തന്നേ അല്ല ഒത്തിരി കാണും ചെയ്യും രണ്ടു നേരം കുളിക്കുന്നോണ്ടേ
ആഹ് അതെ അതെ അതും പോരാഞ്ഞിട്ട് ഇളയ കുഞ്ഞാണെ ഇടക്കിടക്ക് നിക്കുന്ന നിപ്പിൽ സ്വത്തുകെളെല്ലാംമാങ്ങി അത് അതുകൊണ്ട് അത്കാരണംവിപിരിയാണ്ടേപോവും
പാമ്പറൊന്നുടിയില്ലേ
വൈകിട്ട്നൈറ്റ്കെടക്കുമ്പോഴേ ഇടുന്നുള്ളൂവീട്ടികൂടെനടക്കുമ്പോ ആ പകലിടിയിക്കുന്നില്ലറാഷസിന്റെ പ്രശ്നമൊക്കെള്ളതുകൊണ്ട് അങ്ങനെവയ പകലിടില്ല ഉം രാത്രികെടക്കമ്പടും കുഞ്ഞായിരുന്നപ്പംനന്നായിട്ട്ഒരുവട്ടം മ് ഇതുപോലെ അന്ന് നമ്മൾ ഫുൾ ടൈം കിട്ടുന്നത് എപ്പഴും എപ്പഴും മാറ്റി മാറ്റി കെട്ടുന്ന ടൈമായിരുന്നെ അങ്ങനൊരു ഒ രുവട്ടം എന്തോ അത് ഒരു ബ്രാൻഡ് മാറ്റിയേന്റെ എപ്പഴും ഉപയോഗിക്ക ന്നെല്ലാതെ ഒരു വേറൊരു ബ്രാൻഡായിരുന്നു അതിന്റെയാണോ എന്തോ അത് കഴിഞ്ഞപ്പൊ പെ ട്ടെന്ന് സ്കിന്ന് ഫുള്ള് അവിട്ത്തെ പൊളിഞ്ഞു പോയിട്ട് വല്ല്യ പാടായി അതിപിന്നെ ഞാൻ പകലെ ഓ യ്യോ കുഞ്ഞും കൂടെല്ലേ അപ്പം പറഞ്ഞാ നല്ലാ പാട്പ്പെട്ട് ഇവടെന്നെയിപ്പം വൈകിട്ട് ട്ട് മാത്രം നൈറ്റ് സുഖായിട്ട് കെടക്കാ വേണ്ടി മാത്രെ കെട്ടത്തൊള്ളൂ പകല് കെട്ട
ഉം ഉം ഉം ആഹ് ഹാ ഇപ്പൊപിന്നെല്ലാരും ഇതാ ഉപയോഗിക്കുന്നത് മറ്റെ പ ആഹ് ഇബട്ത്തെ മൂത്ത കുഞ്ഞ് ഇവടെ പിള്ളാരൊക്കെയായിരുന്നു ഇപ്പത് ഉപയോഗി ക്കാറെയില്ല എവിടേലും പോകുമ്പോ മാത്രെ ഉപയോഗിക്കൊള്ളൂ ഫുൾ ടൈം തുണിയായിരുന്നു. ആഹ് ഇപ്പയിപ്പഴായിട്ടല്ല ഇപ്പെല്ലാരുയിതാ ഉപയോഗിക്കുന്നത് സൗകര്യവുണ്ടല്ലൊ പ്രത്യേകിച്ച് രാത്രിയിലാകുമ്പം
നൈറ്റൊക്കെ ഈ പിള്ളേരെ സാധനം എണീറ്റ് എണീറ്റ് നമ്മള് ആഹ്. അയ്യോ ആണോന്നോ ഇപ്പൊ അങ്ങ് കുഞ്ഞുപിള്ളാരുടെയൊന്നും വീടിന്റെ
ആഹ് ഒന്നും കാണാനേയില്ല ഉപയോഗി എനിക്ക് തോന്നു ആശുപത്രി പോലും ഉപയോഗി എടുക്കുന്നില്ലെന്ന് തോന്നുന്നു തുണി. ആഹ്.
ഹോസ്പിറ്റലാവുമ്പഴും അവരെല്ലാ നേരവും
അതെന്തായാലും നല്ല കാര്യാ തുണിയലക്കണ്ടല്ലോ അയ്യൊ അല്ലെങ്കിയെന്ത് മാത്രം അലക്കിയിട്ടാല മഴക്കാലവായ ഒണങ്ങത്തുവില്ല ഈ തുണിയാണെലും നമ്മള് ഈർപ്പ ക്കെ ശരിക്കൊണങ്ങാത്തതെ എടുത്തുടുത്താലും ഇങ്ങൻത്തെ പ്രശ്നമൊക്കെ വെരും. പിള്ളേർക്കെ എവിടെക്കെ
ആഹ് ഇത് കുഞ്ഞുങ്ങള് പിരീഡ്സ് സമയമാവുന്നവരെ ഇങ്ങനെ തുണിയുടെ ഒരിത് ആഹാ അത് കഴിഞ്ഞാ പിന്നെ രണ്ടു നേരൊക്കെയൊള്ള കുഞ്ഞു
അതെ അതെ ഇപ്പ ആണെങ്കി കുഞ്ഞുങ്ങളുള്ള വീടാന്ന് അറിയത്തേയില്ല മറ്റെ മറ്റേ നമ്മക്ക് അങ്ങോട്ടെറങ്ങിയാ ഒത്തി വെള്ള തുണി ഇങ്ങനെ കഴുവിട്ടെന്നെ കാണുമ്പഴേ അറിയാ അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്ന് ഇപ്പറിയത്തു പോലുവില്ല ഉംഹ്
ഇപ്പൊ എല്ലാ പിള്ളേർക്ക് പിന്നെ പല ടൈപ്പ്പ്പം പമ്പെസെക്കെ ആണേലും പല ടൈപ്പ് ഒണ്ടല്ലോ? ഇങ്ങനെ ആഹ് അതിപ്പം ബൾക്കായിട്ട് കിട്ടുവോ ഓൺലൈൻ വഴിയൊക്കെയാണെ ബൾക്കായിട്ട് നമുക്ക് പർ ച്ചേസെയ്യാം പിന്നെ ചെല ഈ പ്രശ്നം നമ്മള് നോക്കി ട്ട് വാങ്ങിച്ചില്ലെങ്കി ചെല പിള്ളേര്ടെ സ്‌കിന്നുവായിട്ട് ചെലത് ചേരത്തില്ല
ചെലർക്ക് ചെലർക്കത് വലിയ ചെലർക്ക് ചേരുവേല ചെലർക്ക് പക്ഷേ പ്രശ്നൊന്നുവില്ലയിപ്പം ഉപയോഗിച്ചാലും കൊഴപ്പൊല്ല പ്രത്യേകിച്ചെനി ക്കൊന്നെ ആ ആംപിള്ളാർക്കാന്ന് തോന്ന്ണു കൂടുതലീ വെരുന്ന പ്രശ്നോന്ന് തോന്നുന്നു. ഈ തുണിയങ്ങനെ കണ്ടിന്യൂസ് ഉപയോ ഗിക്കുന്നത് ആഹ് പെംപിള്ളേർക്കത്രെയുണ്ടെന്ന് എനിക്ക് തോന്ന്ന്നില്ല.
ഇത് ഇവര് മ് മഴ ആയിക്കഴിഞ്ഞാപിന്നെ എപ്പോഴീ മുള്ളി മുള്ളി മുള്ളിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പളെല്ലാം ഇങ്ങനെ വല്യപാട എടക്കെടക്ക് പിന്നെ ഞാൻ ഓർമ്മ ഇപ്പ അങ്ങനെ നമ്മള് ശീലിപ്പിക്കുന്നുണ്ട് വെളിയിൽ പോയി പോ ശു വക്കുന്നൊക്കെ പറഞ്ഞ ആഹ് അങ്ങനെയൊക്കെ പറയുമ്പോ ഉം എന്നാലും ങ് അങ്ങ് വന്നിട്ട് ആളെ എവിടെങ്കിലും കേയറിയിരുന്ന് പിന്നെ ബെഡ്ഷീറ്റെല്ലാം നനക്കണം എന്നും നനക്കാൻ ഒത്തിരി ഉണ്ട്
ആഹ് രാത്രിയില് ആവ്മ്പെ ത്തെനു കുഞ്ഞുങ്ങക്കു സു ഇത് ആകുമ്പോ സുഖായിട്ട് കെടന്ന് ഒറങ്ങുകയും ചെയ്തോള്ളും മറ്റേതാണെങ്കി നനവ് വന്ന കിടക്കാണേല് നമ്മള് തുണി ഉടുക്കുമ്പോഴേ ആഹ്
ക്കുമ്പൊ വെല്യേ ആഹ് നനവ് ആകുമ്പത്തേക്കെ ചാടി എഴുന്നേ ക്കുവാര്ന്നില്ല
എണീക്കേം ചെയ്യും നമ്മൾ എടയ്ക്കെടക്ക് മാറ്റുവേം ചെയ്യണം ഇതാ ആവു മ്പൊ ഒന്നിട്ടാ പിന്നെ രാവിലെ അങ്ങൂരി കളഞ്ഞാ മതി
ആഹ് മതി മതി ഓ നൈറ്റ് യൂസ് ചെയ്യുന്നത് തന്നെയാണെങ്കി ങ്കിലോങ്ങ്‌ല് കൊറച്ച് നേരത്തേക്ക് ഒരെണ്ണം മ തന്നെ നിക്കുന്ന ടൈപ്പൊണ്ട് ഡെയി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ വ്യത്യാസോ
ഒണ്ടൊണ്ട് ആഹ് ആഹ് ഉം
ഏയ് ചെലപ്പം ബ ഇടാൻ വെക്കത്തില്ല ആഹ് പുസ്തകൊക്കെ കിട്ടി പൊതിഞ്ഞ് പകുതി ഈഹ് ഇതെല്ലാം ബ്രൗൺ പേപ്പർ ഇട്ട് ഇഞ് ഇടാനാണ് പുസ്തകമൊക്കെ ബ്രൗൺ പ്പേപ്പർ പൊതിഞ്ഞ് എന്റെ കുഞ്ഞു പിന്നെ അതൊന്നും നമ്മുടെ പരിപാടിയല്ലേ ഇതൊക്കെ ഇതെല്ലാം
ആഹ് പിള്ളാര് പൊതിയാറായില്ലല്ലോ അതെ ഇച്ചിരികൂടൊക്കെ ആവണം ഉം
മക്കളാണെ പിന്നെ അത് എടുത്തോണ്ട് പോവും ആഹ് പൊതിച്ചിലിന്ന് വരുമ്പോ ഉം പിന്നെ ഓരോ സാധനം ആവശ്യവാ
അതെ അതെ ഉം ഹും ഉം അന്നിട്ടെന്നാ ഊണ് ഊണിനെന്നാ പ്രത്യേകിച്ച് വല്ല
ആഹ് ഇന്നിപ്പേ ഇന്നലത്തെ പ്പെ ഇന്നലെ വെക്കാൻ ഇരുന്ന് ഇനി ഇന്ന് വെച്ചു ബിരിയാണി ആയിരുന്നു അപ്പം രാവിലെ തൊട്ട് അതിന്റെ ഇടക്കിടക്ക് ക്ക് അല്ലേ നടക്കത്തൊള്ള് ചെയ്യാനായിട്ട് അത് ചെയ്തു കഴിപ്പിച്ചു ഉം
ആഹ് കൊച്ചു കുഞ്ഞ് കഴിക്കുവോ ബിരിയാണി കൊടുക്കുവോ അതിന്
അതിന് അങ്ങനെ വല്യ താല്പര്യല്ല ബിരിയാണി അതിനല്ലാത്ത ഈ കുത്തരിയൊക്കെയാ അതിന് ഇഷ്ടം അയ്നി വെള്ള അരിയോട് വല്യ താല്പര്യല്ല
താല്പര്യല്ല അപ്പൊ ഇല്ല പപ്പടം ഒക്കെ കൂട്ടി ശകലൊക്കെ കഴിക്കുവോ
ആഹ് പപ്പടം കൂട്ടിയപ്പ പപ്പടം തന്നെയാകും പിന്നെ അപ്പം നമ്മള് പപ്പടം കാണിക്കാൻ പറ്റത്തില്ല പിന്നെ അത് കയ്യിപ്പിടിച്ച് കടിചച്ച് കടിച്ച് കടിച്ച് തിന്നും അത് കാരണം ഞാനത് പൊടിച്ചിട്ടിട്ടേ കൊടുക്കത്തുള്ളൂ പിന്നെ അത് വന്നെ ഇടാന്നും പറഞ്ഞ് വഴക്കാവും
ആഹ്
അഹ് ക്കറ്റ് അങ്ങനെ കാര്യമായിട്ട് ഞ വറത്ത് കഴിഞ്ഞാ ഒരിച്ച് രെ കഴിക്കും വറത്ത് ആഹ് വറ അങ്ങനെ വല്യെ താല്പര്യം കാണിക്കുന്നില്ല ഈ തോരനൊക്കെ അതിന് ഇഷ്ടം ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു അട അരിഞ്ഞ് വെജിറ്റബിള് തോരനൊ ക്കെയാണെഇഷ്ടാ
ഉം പല്ല് ഒണ്ടോ പല്ല് ഫ്രണ്ടി മാത്രമേ ഒള്ളോ അതോ
പല്ല് ഇവന് നേരത്തെ വന്നു തൊടങ്ങിയായിരുന്നു ഉം പല്ല് എല്ലാം വന്ന് ഉം പല്ലൊക്കെ ആയി പിന്നെ ആഹ് ഉണ്ട് ഒണ്ട് പല്ലുകളെല്ലാം നേര
ആഹാ
ഉം
അത് ശരി ഉം എത് ഇപ്പ എത്ര വയസായി ഒരു ഒന്നരയോ
ഒന്നര ഒന്നര കഴിഞ്ഞ് ഒന്നേ മുക്കാലാ ന്ന് ഉം
ആഹ്ഹഹാ
അത് എന്നാ അത് കഴിച്ചോളും ഞാ അവന് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ താല്പര്യം
ആഹ്ഹഹാ
ചോറും തോരനും ആ മൊട്ട ഇഷ്ടം മൊട്ട ഇഷ്ടം അത് എത്ര വേണേലും കൊടുത്താലു പുഴുങ്ങി രാവിലെ അത് പുഴുങ്ങി രണ്ടെണ്ണം കഴി-
രണ്ടും കഴിച്ചോളുവോ അകത്തേതും വെള്ളയും ഉണ്ണിയും കഴിച്ചോളൂ
ഇല്ലില്ല ഉണ്ണി താല്പര്യല്ല ഉണ്ണിയന്ന് കൊടുത്തു പോയാ എല്ലാം കൂടെ അത് കാരണം വെള്ളം മാത്രം എടുത്ത് അത് കഴിചോളും രണ്ടെണ്ണ ത്തിന്നെ വേണം
കഴിച്ചോളൂ ആഹഹഹാ
നമ്മളാരും കഴിക്കുആണെ അതും ചോയിച്ചു വാങ്ങിച്ച്
ചോദിക്കുമൊ
ആ അത്ഷ്ടായത് കൊണ്ട് മാത്രം രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റയിട്ടൊന്നും കഴിക്കാറില്ല കിട്ടി രാവിലെ വെക്കുന്ന ഉ ഉം ഇതാ കഴിക്കല്
അല്ല നമ്മള് പാല് വേറേ കൊടുക്കുന്നുണ്ടോ കാ-
ഏ ആ ഇല്ല ആദ്യമേ ഒക്കെ കഴിക്കാരുന്നു ഈ എന്തേലും ഹോളികോ എന്തേലും അതിന്റെ കൂടെ കൊടുത്ത കയി-
ടോടച്ച
ആ ഇപ്പ ഇപ്പൊ ഒട്ടും വേണ്ടാന്ന് പറയും എന്താ നമ്മള് പുറകേ നടന്നാ കയിക്കത്തില്ല ആദ്യമേ ഒക്കെ ഒരു ഗ്ലാസ്സക്കെ കുടിക്കുവാ
ആഹ അത് തമ്മള് പിന്നെ നിപ്പിൾലാണോ കൊടുക്കുന്നത് ഗ്ലാസികൊടുക്കുവോ
ഗ്ലാസിന് ത്തോട്ടെ ഗ്ലാസ് കൊട് നിപ്പിള് കൊടുത്തട്ടേ ഇല്ല ഗ്ലാസ് തന്നെ കൊടുക്കു ഉം ഗ്ലാസ് ചെറി- കുപ്പിലൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലുഒക്കെ ആയിട്ട് കൊടുത്ത് നേരത്തെ അങ്ങ് മാറ്റിയായിര്-
ആഉം
അതെത്ര ആ ഇതല്ലന്ന് പറയുന്നോണ്ട് നിബിള് നമ്മള് പ്രാക്- റ്റിസ് യ്യിക്കും അല്ലാതൊക്കെയ കഴിച്ചോ
അയ്ശരിയാ ഹഹഹ ഹാ
ഉം
പിന്നെ വേറെ ആ പോഉണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാ അല്ലേ
ആഹ് ചുമ്മാരിക്കുവായിരുന്നു
ആ
ആ നീ ഒന്ന് വേ തുണിയൊക്കെ- കഴുകണം മഴ മഴച്ചാറ്റൽ അടിച്ചഴഞ്ഞ പിന്നെ വേറൊരു സ്മെല്ലാ തുണികളല്ല ഒന്നും കൂടെ ഒന്ന് എന്തേലും ഒന്ന് ക്കി കഴുകിട്ടാലേ ശരിയാവു
ആഹഹാ അങ്ങനെ ആ
എന്തെ
കുഞ്ഞുങ്ങള് അപ്പുറത്തോട്ട് പോയ ഇവിടെ ഇല്ല ആരും താപ്പറത്ത് പിന്നെ ആ കൊച്ചചന്റെ വീടുണ്ട് അവിടെ പോയിരി അവിടെ കുഞ്ഞുണ്ട് അനി അനിയത്തിയുടെ കുഞ്ഞുണ്ട് അപ്പം അവിടെ പോയിരിക്കും. അയിന് അത് ഇതുപോലെ ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞാ
ആ കളപ്പിച്ചക്കേരി
ആഹ് കളിപ്പിച്ചും പിന്നെ അവിടെ പോയിരുന്ന് ടിവിയും കാണാം അവ അവിടെ ഈ ഇതിന് യൂട്യൂബ്. കണക്ട് ചെയ്ത് കൊടുക്കുവേ അപ്പൊ ഇഷ്ടമുള്ള കാണാല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്നാ ടി വി കാഴ്ച്ച ഇവിടെ ഇരുന്ന് ടി വി കാഴ്ച്ച കൊറവാ കഴിപ്പൊക്കെ കഴിഞ്ഞങ്ങ് പോകും കഴിക്കാ സമയിവുമ്പോ വരും എന്നിട്ട് അവിടെ പോയിരിക്കും ടി വി കാണാനായിട്ട് ഉം
എന്നാ ശെരി ആഹ് ഓക്കെ